ഹലോ?
ആഹ് എന്തൊക്കെണ്ട്? സുഖായിട്ടിരിക്കുന്നോ?
ആഹ സുഖായിട്ടിരികുന്നു. ‌ അവിടെ?
അവിടെയും സുഖമായിട്ടി രിക്കുന്നു.
എന്താ കഴിച് ഏഹ്?
മഴെക്കെ ഉണ്ടോ?
ല്ല ന്ന് മഴയില്ല ഇന്നലെണ്ടായിര്ന്നു ഇന്ന് മഴ രാവിലെക്കെണ്ടായിരുന്നു ഉച്ചക്കേശല്ല.
ഇല്ല ഇന്നിവിടെ വെയിലാ നല്ല വെയിലായിരുന്നു ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു.
കഴിച്ചോ?
ആഹ് കഴിച്ച് ചായേം കുടിച്ച്.
എന്താ.
എന്തോ
ചായക്കെന്താ?
ചായക്ക് ഏത്തക്കപ്പം പഴം പൊരി ഉം അവിടെയോ കഴിച്ചോ അതോ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല ഇവിടെ ചായ കുടിച്ചിട്ടില്ല ഒരാള് ഉറങ്ങാണ്.
ആഹ്
മോന് രണ്ട് ചെക്കന്മാര് പുറത്ത് കഴിക്കണു മോള് ഇവിടെന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു
മം എത്ര മക്കളാ മൊത്തം നാലു പേരോ
നാല് പേരാണ് ഒറങ്ങണ ആള് ഇക്കാണ് മൂത്ത ആള് കല്യാണം കഴിഞ്ഞേക്ക്ണു
ഉം
അവള് ഭർത്താവിന്റെ വീട്ടിലാ
ആഹ് ഹാ ആഹ് ഉം
കുട്ടിയുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് ഹാ ഉം എനിക്കും രണ്ട് മക്കള് ഒരു മോളും ഒരു മോനും മോള് രണ്ടി പഠിക്കുന്ന് മോന് അംഗൻ വാടിയില്
ആഹ് ഉച്ചക്ക് എന്താ ഉണ്ടാക്കി
ഉച്ചക്ക് ചോറായിരുന്നു ചോറും മീൻകറിയും മോര് തോരൻ
എല്ലായിടത്തും മീൻകറിതന്നെയല്ലേ
ആന്ന് ആന്ന്
ഇവിടെ ഞങ്ങക്കും മീൻ കറി തന്നെയാ
എന്താ കിട്ടി മീൻ
മത്തി പിന്നെ ചെമ്പല്ലി എന്താ പറയാ
ചെങ്കലവ ആഹ് അതായിരുന്നു ഇവിടെ
ആഹ് കിളിമീന് ആഹ് അതന്നെ ചെറിയ ചെറുത് വലുത് ഇണ്ടാവലുണ്ട് പക്ഷെ ഇത് ചെറുതാണ് ആഹ് ഇവിടെ ചെറുതാണ്
ഉം
ഇവിടെ ചെറുതാണ് പറയ
ആഹ് ഇവിടെ വലുതാ ഭയങ്കര വിലയാ മീനെക്കെ ഉം ആഹ് അതുകൊണ്ടായിരിക്കും ഉം പിന്നെ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അമ്മ ഹൗസ് വൈഫ് ആണോ ഹൗസ് വൈഫ് ആന്നോ
ആഹ് ഞമ്മള് ഒന്നും ചെയ്യണൊന്നുമില്ല വീട്ടിലിരി
അഹ് ആഹ്
നിങ്ങളോ
ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ടേ
ആഹ്
ആഹ് അപ്പൊ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്നല തൊട്ട് ഇനി പോണം അഞ്ചര ആവുമ്പോ ഉം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലാ അതുകൊണ്ട് പത്ത് മിനിറ്റ് പോയാ മതി
ആഹ് അപ്പൊ രാത്രി ആകുമ്പോ കുട്ടികളെ എന്താ ചെയ്യാ
കുട്ടികളും ഇവിടെ അമ്മെ അച്ചനും ഉണ്ട് ഇവിടെ
ആഹ്
ആഹ് ഓര് നോക്കിക്കോളും നാളത്തേക്ക് മോക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കി യൂണിഫോമും എല്ലാം അയൺ ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോയാൽ മതി പിന്നഅമ്മ റെഡിയാക്കി അങ്ങ് വിട്ടോളും ബസ് വരും സ് സ്കൂൾ ബസ് വരും ഒമ്പത് മണി ഞാൻ പോകുമ്പഴുത്തേനിങ്ങ് വരും എട്ടരയാവുമ്പോങ്ങ് വരും ഉ ഒമ്പത് മണക്ക് അവിടെ ബസ്.
ഭർത്താവ് എന്താ ചെയ്യണെ.
ഭർത്താവ് വെളിയില് ഗൾഫിലാ.
ആഹ്
ഉം അങ്ങനെ പോവുന്നു
കാണാതെ നിക്കുവൊക്കെ ചെയ്യില്ലേ കുട്ടിയള്.
ആ കൊഴപ്പൊന്നുല്ല അവർക്ക് കൊഴപ്പൊന്നുല്ല പ്രശ്നഒന്നുല്ല.
ആഹ്
പിന്നെ അപ്പറത്തെ ഞങ്ങളെ വല്യമ്മയുടെ വീടാ പിന്നെ അവിടേം പിള്ളാരുണ്ട് അവ്ടോ ട്ടും കളിക്കാനൊക്കെ അങ്ങ് പോവും.
ആ അപ്പ പിന്നെ കൊഴപ്പല്ല.
ക്കെങ്ങ് പോകും അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നയില്ല.
അത്രൊക്കെ അങ്ങട്ട് ബുദ്ധിമുട്ടുണ്ടാവൂല്ല സങ്കടന്നുണ്ടാവൂല്ല.
ആ സങ്കടവൊന്നു ഇല്ല അല്ലെങ്കിപ്പൊ നിക്ക് പോവാൻ പറ്റത്തില്ലല്ലോ? ഇതിപ്പോ ഇങ്ങനെ ഒണ്ടായിട്ടാ അ ഹും
ഗവർമെന്റ് ഹോസ് പ്പിറ്റല ജോലി?
അല്ലല്ല പ്രൈവറ്റാ
ആ കരണ്ട് പോയി നല്ല മഴ വര്ന്ണ്ട്. ഇതുവരെ ഇണ്ടായിരുന്നില്ല ഇപ്പ നല്ല മഴ കറ്ത്ത് വര്ന്ണ്ട്.
ആ ന ന നല്ല മഴയ്ണ്ട് മഴക്കോളുണ്ട് എന്താലും കൊറെ ഡ്രസ്സൊക്കെണ്ടാരുന്നു കഴുകാന് എന്താലും കഴുകിട്ട് എന്നാലും ഒണങ്ങി
ആ ഞാനും പിന്നൊക്കെ കൊറെ പൊറത്തിട്ടു കൊറെയൊക്കെ ഉള്ളിലന്നെട്ടു തോനണ്ടീ കൊറച്ചാളൊന്നല്ല മ്മള് നാലഞ്ചാൾക്കാരില്ലേ? അപ്പൊ കൊറേണ്ട് പൊക്കപ്പാടെന്ന് മഴ വന്നെടുക്കാനൊന്നും മ്മളെ കൊണ്ട് കയ്യൂല.
ഴിയില്ല.
ഉം പ്പ അത്യാവശ്യം വേണ്ടൊക്കെ പൊറത്ത്ക്കിട്ടു ബാക്കിയൊക്കെ ങ്ങണ്ട് ഉള്ളിലിട്ടു.
ഇട്ട് മ് മ് മ് മ് മ് മ്
ഞ്ഞിപ്പതാ ആളൊറങ്ങിണീച്ച ചായ വെച്ച് കൊടുക്കണം ഇവരൊന്നും പിന്നെ ച് ചായൊന്നും കുടിക്കൂല?
ആഹ്
വര്ക്ക് പിന്നെ ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കിട്ടിയാല് അതങ്ങനെ തിന്നും. ചായ വേണം കെട്ടിയോനുക്കും ഇൻ ക്കും ചായ വേണം.
വേണ്ടാ ഇവിടത്തെ മോക്കും അങ്ങനാ ചായ വേണ്ട പക്ഷെ മോന് ചായ നിർബന്ധവാട്ടോ?
ഉം
ഉം ചായ കൊട്ത്തില്ലെങ്കി നമ്മളെ ഹി കരഞ് ദൃശ്യ പരുവാവുഅവൻ.
വരൊക്കെ ചെറുതിലങ്ങനന്നെയായിരുന്നു. ചെറിയ കുട്ടികളാവുമ്പോ ഇവരൊക്കെ അങ്ങനെ തന്നെയായിന്നു എപ്പളും ചായ വേണ്ടിരുന്നു.
ഉം
ചായ ഇല്ലാതെ പറ്റേയില്ല.
ആഹ്
ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വലുതായി ഓക്കുമ്പോ ചായ കട്ടൻചായയും ഒരു ഒരു ചായയും കുടിക്കൂല. ഉം ബൂസ്റ്റ് കാപ്പി അതൊക്കെയാണെങ്കി കുടിക്കും.
പാല് കുടിക്കൂല പാലില് ബൂസ്റ്റ്ണ്ടാക്കി കൊടുക്കെയോ ഹോർലിക്സോ പിന്നെ അതുപോലെ കാപ്പിയൊ ക്കെണങ്കി കുടിക്കും.
ഉം ഇവ്ട്ത്തെ മോളും പാല്കുടി ക്കത്തില്ലട്ടോ. എന്നോട് പറഞ്ഞ് ബൂസ്റ്റ് കലക്കി തരാങ്കി കുടിക്കുന്ന്‌. പിന്നെ ഞാൻ ബൂസ്റ്റ് വാങ്ങിച്ച് കലക്കി കൊടു വേണ്ട. പിന്നെ അത് കുടിക്കേണ്ടി ഞാൻ വന്നു.
അതാണ് ഇവര്ക്കൊക്കെ പ റ്റിയേല് മാത്രം അതുപോലെ തന്നെയാണ് ഞ്ഞിപ്പോ ഭക്ഷണ ആണെങ്കിലും ഞമ്മളെന്താണ്ടാക്കി പറ്റിയാമാ ത്രം തിന്നും അല്ലെങ്കി കയ്യും കൊടഞ്ഞെണീച്ചു പോവും. അത് കാണുമ്പോ ഞമ്മക്കൊരു സങ്കട ആണല്ലോ ല്ലേ?
നമ്മള് കഷ്ടപ്പെട്ട്ണ്ടാക്കിട്ട് കഴിക്കാതെ പോകുമ്പോഴെ. ഉം.
വല്യ മോൻക്ക് മാത്രം പിന്നെ അങ്ങനൊന്നും അവൻ എന്ത് ഞ്ഞപ്പോ കറിയില്ലെങ്കിലും കൊഴപ്പല്ല. വെളിച്ചെണ്ണ ഉപ്പ് ഒഴിച്ചിട്ടാണെങ്കിലും ഓന് ചോറ്
ഉം.
ഇവര്ക്കൊക്കെണ് കറി വാണം അതുപോലെ നല്ല നല്ല, എന്തെ എന്തെങ്കിലുമൊക്കെ വാണം. മീനോ അല്ലെങ്കിൽ കോഴിമുട്ടെ, പപ്പടോ ഏതെങ്കിലുക്കെ വാണം. പക്ഷെ വയ്യാണ്ടായി, നമുക്ക് വയ്യാണ്ടായി ആരും ഇല്ലല്ലോ ഹെൽപ് ചെയ്യാനും ഒന്നിനും ഒരു സഹായത്തിന് ആരുല്ലല്ലോ. അപ്പൊ അവര് ആ ഹസ്ബൻറ് ഉണ്ട്.
ഉണ്ട്. ജോലിക്ക് പോന്നുണ്ടോ? ഉ ഉം.
ഇപ്പ ഇണ്ട് ഇവിടെ ഉറങ്ങാണ്, എണീച്ചിട്ടില്ല.
ആഹ ഇന്ന് ഞായറാഴ്ചല്ലയോ, ഹും.
അപ്പ ന്ന് പോയിട്ട് വന്നു.
വന്നു. ഉം ഉം ഉം ഹ
വെള്ളിയാഴ്ചയാണ് ലീവ് അവര്ക്ക്. വെള്ളിയാഴ്ച്ച കട ലീവ്. ഉം. വെള്ളിയാഴ്ച പ്രത്യേക ദിവസല്ലേ അപ്പൊ കട ലീവാക്കും.
ആഹ് ലീവ. ഉം ഉം.
ഇന്ന് പിന്നെ ഇന്നലെ പോയിട്ടുണ്ടായിന്നില്ല. അപ്പൊ ഇന്ന് അതിന് പകരം ഉച്ചവരെ പോയിട്ട് ഇങ്ങട് പോന്നു.
ആ ആ ഉം. പിന്നെ വേറെന്ത.
ഇനി പോകുമ്പോ രാത്രിക്ക് ചോറ് കൊണ്ടുപോകുമോ? ങ്ങള് പോകുമ്പോ?
ആ ഞാൻ കൊണ്ട് പോകും. ചോറ് കൊണ്ട് പോണം.
ഉം
ആഹ്. ഉച്ചക്കെല്ലാം ചോറ പിന്ന അതിലും ചോറുണ്ടോകും അവിടന്ന് കഴിക്കാല്ലോ.
അത് ശരിയാണ്.
ആ അവിടെ ക്യാന്റീനുണ്ട് പക്ഷെ അവിടെന്ന് വാങ്ച്
അവടെ നമ്മള് പൈസയും കൊടുക്കണ്ട ക്യാന്റിങ്ങില്.
ഉം ക്യാൻഡിലാ
നമ്മള് പൈസ കൊടുക്കാതെ നമ്മുക്ക് അവര് വ വെറുതെ തരുമൊന്നുല്ലല്ലോ.
അത് സത്യാ.
കിട്ടണത് അവിടെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റിലൊക്കെ ആകുമ്പോൾ അത്ര വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ ശമ്പളല്ലേ ഉണ്ടാവൂള്ളൂ.
ഉം ഉം. ആ അതിലല്ലേലും അവിടെ ചോറ് ന്നല്ല ക്യാൻറ്റീനായിട്ടെ. എന്തെങ്കിലും ദോശയോ, പൊറോട്ട അങ്ങനെ എന്തെങ്കിലൊക്കെ അല്ലാതെന്തോന്നാ.
ചോറ് കിട്ടൂലല്ലേ?
ഇല്ലില്ലില്ല. ഉച്ചക്കേ ഉള്ളു. ചോറ് പിന്നെ രാത്രി എനിക്ക് ഇത്തിരി ചോറ് തിന്നണം.
ആ രസന്നും മറ്റേ ചെയ്തണ്ടാവില്ലല്ലോ.
ആന്നാ ന്നാന്ന്‌. ഉം.
ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാട്ടോ എനിക്ക് പുറത്തിത്തെ അങ്ങനെ താല്പര്യന്നുല്ല. പിന്നെ എന്തെങ്കിലുക്കെ പ്ര - പ്രത്യേക പ്രത്യേകിച്ച് നമ്മള് മന്തി ബിരിയാണി അങ്ങനെ പുറത്ത്- വുമ്പോളക്കെ ഇങ്ങനെ കഴിക്കാ എന്നല്ലാതെ.
ഉം ഉം ഉം ഉം
പോറട്ടടക്കെടക്ക് കൊന്റരും കുട്ടിയള് അത് നല്ല ഇഷ്ടാ അ ഇബടെ ഒരു കട ഇണ്ട് നല്ല ടേസ്റ്റുള്ള പൊറാട്ടയാണ് കറിയാണ് ഉം അപ്പൊ അതൊക്കെ കോടന്നു കഴിക്കും
ഉം
അമ്മി അച്നൊക്കെ എവിടെന്നട്ട്
അമ്മി അച്ഛനൊക്കെ ഇണ്ട് ഇവിടെ ഹസ്ബൻറിന്റെ അമ്മയെച്ചനാ പിന്നെ എന്റെ വീട് ഇവിടെല്ല കുറച്ച് ഇച്ചരി അര മണിക്കൂർ പോണം ഉം ഇല്ലല്ല ഉം പിന്നെ അവിടെ അമ്മ അച്ഛനും മൂത്താളുണ്ട് വൈഫും ഉണ്ട് കുഞ്ഞുണ്ട് ഏ
ഇൻക്ക് ഇന്റെ വീട്ട്ക്കും ഇവിടുന്ന് കൊറേ പോണം പറയാ
ആന്നോ ഒത്തിരി പോണോ
ഓ കൊറെ പോണം അപ്പൊ വല്ലാണ്ടൊന്നും പോവാനും പറ്റൂല എപ്പോളെങ്കിലൊക്കെ ഒരു മാസം കൂടുമ്പോളൊക്കെ പോവ ആഹ് ന്റെ ഉമ്മ ഉണ്ട് ഉപ്പല്ല
ഉം ഉം
പിന്നെ ഒരനിയനും ഒരു ഏട്ടനും ഉണ്ട് ഉം അവര് പെണ്ണുങ്ങളും അവരെ കു ട്ടിയളും ചേച്ചി അനിയത്തിയൊന്നുല്ല ഒറ്റക്കാണ്
ഇല്ലത്ത മോള്
ചേച്ചി ഉണ്ടായിരുന്നു മരിച്ചതാ
മരിച്ചായിരുന്നു ആ ആ ആ എന്തു പറ്റി വയ്യരുന്ന ആയിരുന്നോ അതോ
ഓള് ഒമ്പത് വയസ്സിൽ കിണറൽ വീണിട്ട്
ഓ ഉം
അങ്ങനെ മരിച്ചനതാ
മര്ച്ചതാ ഉ ഉ അവിടന്ന് എല്ലാരും വരുവോ ഇങ്ങോട്ട് വീട്ടീന്ന് അ അവിടന്താ സ്വന്തം വീട്ടീന്ന്
ആ ഓ അമ്മ വരും അങ്ങളമാര് വരു പെണ്ണുങ്ങളും കുട്ടിയളൊക്കെ വന്ന് രണ്ട് മൂന്ന് ദിവസൊക്കെ നിന്നട്ട് പോവും
ആ അന്നേര ഒരു ആഘോഷം അവിടെ
പിന്നെ അപ്പൊ നല്ല രസാണ് അപ്പൊ അവര് വന്നാ നമ്മള എവിടെങ്കിലൊക്കെ പൊറത്തൊക്കെ പോവും പാർക്കിലോ എവിടെങ്കിലൊക്കെ പോവും ഇവടെ ഇരിക്കൊന്നുല്ല
ഉം
ഞങ്ങളവിടെ പോകും അവിടെ പോകുമ്പോഴും നല്ല രസാണ്
രസാ ഉം
നല്ല സെറ്റായിട്ടിരിക്കും ങ്ങനെ അവിടെ പിന്നെ അവിടിം പോയാല് ഇതുപോലെ പുറ റത്തൊക്കെ പോവും പിന്നെ അവിടെ പോയാ പറഞ്ഞ് കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ മ്മാൻ ൻ്റെ കുടുംബത്തിലും ഉപ്പാന്റെ കുടുംബത്തിലൊക്കെ പോകും
ഉം ഉം
നല്ല രസ ആഹ ആയിക്കോട്ടെ പത്തായോ.
ആഹ് ആഹ ശരി
ആഹ് ഓക്കെ ഓക്കെ പത്തായി.